ഹലോ
ലോ
ആഹ് എന്തെടുക്ക്ന്ന്
വിടെണ്ട്
ആഹ്
പെ പിന്നെന്താ എന്ത കുട്ട്യേ കുട്ടിയൊക്കെ എന്ത്യേ പേരകുട്ടിയോക്കെ
പേരക്കുട്ടിയോ തേ അവിടേണ്ട് അപ്പറണ്ട് അതേയ് അപ്പറത്തെ വീട്ടിലെ ഏത് ഓ അവടത്തെ ഏത് കല്ല്യാണം ത്തിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാര് വരില്ണ്ടേയ് അപ്പ ഇക്കയും അവനും കൂടെ പോ ഇകാ എറ്ച്ചി വാങ്ങാംവേണ്ടി പോയിര്ക്ക്യ
ആഹ് ആഹ് ആഹ് പള്ളീല് ആഹ് ആഹ് ആഹ്
അന്ന് വന്നിട്ട് പോകാൻ വേണ്ടിട്ട് അവിടെപ്പവരാ ആ പെണ്ണിന്റെ നാൾക്കാര് വരൂന്ന് പറഞ്ഞു അയൽവക്കല്ലേ ഞങ്ങ പറയണ പോർത്ത് പോകാൻ വേണ്ടി നിന്നതാ അപ്പളാണ് ഞങ്ങള് സൂയില് പോവാന്നൊക്കെ വെ ച്ച് നിന്നത്
ആഹാഹാ ആ ഇനീപ്പ വെക്കേഷന് കഴിയാറായല്ലേ ഇല്ലേ
അത് ത ഐൽവക്കല്ലേ അപ്പൊ വിളിച്ചിട്ട് നമ്മ പോയിലന്ന് അല്ലെങ്കി അതൊരു വെഷ്മല്ലേ
വിഷമല്ലേന്നെ അലേക്കല്ലേ അപ്പൊ നമ്മളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുക്കെ പോൺ മ്മ്
അപ്പ അത് കാരണം അങ്ങനെ
ആ ചേച്ചി പോന്നില്ലേ അവരണ്ടേരും മാ ത്രെ പോന്നളോ
ആ ആഹ് ആ ആ അ അല്ലാണ്ട് വരോ അയ്ല് ആ ആ ആ ആ
ബന്ധുക്കൾ മാത്രള്ളൂ പിന്നെ നമ്മുടെ തൊട്ടലലൊക്കക്കാരനെ വിളിച്ചേക്കണ എന്നൊണ്ട് അത്കാരണം പിന്നെ രാവിലെ പോവാൻ വേണ്ടിയൊക്കെ റെ പോവാൻ വേണ്ടി ഇത്ര്ന്നാണ് അപ്പളാണ് വന്ന് വിളി ച്ചത്
അങ്ങനെ വരുന്നാ അല്ലേ
ഉം തടസ്സങ്ങള് പറഞ്ഞാ വിടെ പോവനിക്കുമ്പോളും
കേക്കുന്നുണ്ടാ
എവിടെ പോകാനിക്കോമ്പോളുരെത് തടസങ്ങളാണേ ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
അല്ല എവിടെപ്പോവനിക്കോമ്പോളും ഓരോ തടസ്സങ്ങളാണെന്നേ
ആ
ഇപ്പ ഇന്നിപ്പം ഇങ്ങനത്തെ തടസ്സായി ഇന്നിപ്പപ്പൊ വേഗം പോവാന്ന് വച്ചിട്ട് ഞങ്ങ വേഗം അങ്ങനെ അപ്പണ്ട് അങ്ങനെ
എന്ത് ചെയ്യാന
അന്ന ആ കുട്ടി ആശിച്ചതാണ് പൂവാൻ വേണ്ടി
ഇന്റെ സൗണ്ട് പോയി ടിൻടിട്ടോ
അതെ ഞാൻ അപ്പുറത്തേക്ക് പോവാന്ന് ഞാനേ ഈ അടുക്കള ഭാഗ ക്ക് വന്നേ അതെരിക്കും ഞാൻ ഫ്രണ്ടില് കേരുന്ന് കോള്
ഇങ്ങോട്ട് കേട്ട്നില ഹലോ
ത് കിട്ടിനില്ല റേഞ്ച് കേൾക്കുന്നുണ്ടാ
ആ എ കേക്കുന്നുണ്ടേ നമ്മള് സംസാരിച്ചോണ്ടിരുന്നപ്പോ വോയിസ് ആ ശബ്ദം ഒന്ന് പോയി കുഞ്ഞുതായിട്ട് സൗണ്ട് കേക്കുന്നു മഴയെക്കെയല്ലേ അപ് റേഞ്ചിന്റെ പ്രശ്നമായിയിരിക്കും
കുറച്ച് നാളായിട്ട്ണ്ട്
ആ അതെ അതെ
ആ
നമ്മളെ എത്ര ഇത് ചെയ്താലും അതിൻ്റേത് നിൽക്കൂല്ല
ഇപ്പം കേൾക്കുന്നില്ലേ ഇപ്പൊ കേൾക്ക്ന്നില്ലേ ഹലോ
പിന്നെ ഇന്ന് ഇനിയിപ്പം വേറെ സ്പെഷ്യൽ എന്തേലും വെക്കുന്നോ ബിരിയാണിയോ
ആ ബിരിയാണി ഒക്കെ വെച്ച് ബിരിയാണി ബിരിയാണി തന്നെയര്ന്നാ ആ അതന്നെ ബിരിയാണി തന്നെയരുന്നു അത് കാരണം ആണ് ബിരിയാണി എറച്ചിച്ചോറൊക്കെ തന്നെയായ്രുന്നു
ഈ...
അപ്പൊ ഇനിയിപ്പ
ആ ഇനിയിപ്പ പൊറത്തല്ലെങ്കി പോയിട്ട് വന്നിട്ട് പോ ത്തില്ലേ അതോ നിപ്പോ ഇന്ന് പോവുന്നില്ലേ
ആവോ ഇനിയിപ്പ പോവാണ കാര്യം സംശയാണ് നമ്മ നേരത്തെ പോയില്ലെങ്കി കണ്ട കഴിയൂല
ആ
സൂയിലൊക്കെ പോയാലെ
ഹാ.. ഹാ.. ഹാ.. ഹാ..
സമാധാനത്തിന് പോയി നിന്ന് കാണാൻ പറ്റും
ആ അത് ശരിയാണ്
അപ്പൊ പിന്നെ വെറുതെ പോയിട്ട് ന്താണ്
മം.. ഹിഹി ഹി
ക്യാൻസൽന്ന് തോന്ന്ണ് ഇനിപ്പ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് സമയം ഉച്ചയാവും എന്തായാലും ഉച്ചയാവും പിന്നപ്പോ പോവല് എവിട നടക്കണ് അല്ല ഇവിടൊക്കെ പോയി അവര് പോയൊക്കെ വരുമ്പോ സമയം